ഹലോ ഹായ് അയ്യോ ഒന്നും പറയണ്ട ഫൂടുൽ പണി തന്നെ വീട്ടിലെ പണികൾ എടുത്തെടുത്ത് മതിയായി ഒരു ഭർത്താവുണ്ട് രണ്ട് കുട്ടികളുണ്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുക ഒന്ന ചെയ്യില്ല എല്ലാ ദിവസം ഞാൻ തന്നെ ഇങ്ങനെ പണിയെടുക്കണം.
ആ എന്താത്രെ വല്ല്യ ബുധി മുട്ടാണോവീട്ടില്.
ബുദ്ധിമുട്ട്ന്ന് പറഞാ ഇപ്പോ എന്താ പറയാ. നമുക്കിപ്പോ ഒരാളട് സഹായിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കില് പ്രശ്നല്ല. ഇതിപ്പോ ഭർത്താവ് ജോലിക്ക് പോണതാണ്. ഞാനും ജോലിക്ക് പോണതാണ്. രണ്ട് പേരും പണി കഴിഞ്ഞിട്ട് ഒരേ സമയത്താണ് ഏകദേശം വീട്ടിലെത്ത. എന്നാ പിന്നെ ഈ രാത്രിത്തേക്കുള്ള പണിയ' മക്കളടെ പണിയോ എന്തേലൊന്ന് അയാക്കും കൂടെ സഹായിക്കാലോ?
ശരിയാ
ഇത്അതൊന്നും ചെയ്യില്ല. എല്ലാം ഞാൻ തന്നെ ഇങ്ങനെ ചെയ്യണം.
അപ്പൊ എന്തിനാ പെട്ടെന്ന് തന്നെ പ്പോ കല്യാണം കഴിച്ച. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് കല്യാണം കഴിച്ചതാവുലെ?
പെട്ടെന്നൊന്നല്ല എനിക്ക് അത്യാശ്യം പ്രായക്കെയുണ്ട്. പെട്ടെന്ന് അങ്ങനെ കല്യാണം കഴിച്ച തൊന്നല്ല. അത്ര ഇല്ലെങ്കിലും അത്യാവശ്യത്തിന് വയസ്ണ്ട്.
ണ്ട് അപ്പ പ്ര പ്രായംണ്ട് പക്ഷെ. പറയില്ല എന്ന .
അതെന്താ
ചിലോര ങ്ങനെയാണല്ലോ പ്രായ ഇണ്ടെങ്കിലും ചെറിയ
ആ ന്റെ ശബ്ദം കേട്ടിട്ടായിരിക്കുംല്ലേ.
ആന്നൊ.
ആ അത് എന്റെരു കൂട്ടുകാരി ഉണ്ടേ അവളുടെ അവളുടെ. ഫോണിക്ക് വിളിച്ച് കഴിഞ്ഞാൽ അവൾ വീട്ടിൽ പോയതാണെങ്കിൽ ചെലപ്പ അവളുടെ അമ്മയായിരിക്കും ഫോൺ എടുക്കുന്നെ. പക്ഷെ അവളടെ അമ്മയുടെ.. സൗണ്ടും അവളുടെ സൗണ്ടും അവളുടെ അനിയത്തിയുടെ സൗണ്ടും എല്ലാരുടെ സൗണ്ടും ഒരേ പോലെയാ. ന്നട്ട് എനിക്ക് ആകെ കൺഫ്യൂഷനാകും.
അത് ശരി അവരെ എല്ലാരും അപ്പ ചെറുതായിരിക്കും
ഞാനിന്നിട്ട് ആ എലോ എടി ന്ന് പറഞ്ഞ വർത്താനം പറയുമ്പഴായിരിക്കും. അവളുടെ ഉമ്മ പറയണത് അയ്യോ മോളെ ഞൻ ഉമ്മയാണ് അവക്ക് കൊടുക്കാട്ടോ. അങ്ങനെ പറയും അപ്പഴാണ് എനിക്ക് മനസ്സിലാവ അതൊരു ഭാഗ്യാണല്ലോ. പ്രായായാലും നമ്മടെ ശബ്ദം ചെറുപ്പായിരിക്കണത്.
സത്യം തന്നെയാണ്. അത് പറഞ്ഞത് ശരിയാണ് അതിൽ ഭാഗ്യം തന്നെ വേണം
ഉം മോളെന്താ ചെയ്യണേ പഠിക്കാണോ?
ഞാന് പഠിച്ചു കഴിഞ്ഞിട്ട് നെറ്റന്റെ സീമ ആലോചിച്ചിട്ടങ്ങനെനിക്കാണ്.
ഓ എന്തെ പഠിച്ചു.
ഞാൻ പഠിച്ചത് എന്താണ് ഞാന്. സൈക്യാട്രിയുടെ ഡോക്ടറാ.
ആഹ ഡോക്ടറാണോ?
ആഹ
ആഹാ അടിപൊളി, അപ്പം എം ബി ബി എസ് കഴിഞ്ഞിട്ട് പി ജി എടുത്ത അങ്ങനെയാണോ.
ആഹങ്ങനെ സൈക്ലാ്ര്പെഷ്യലി സിബു .
ഓക്കെ ഓക്കെ അടിപൊളിയടിപൊളി.
അതെ അതിലെനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്ന നല്ല മെന്റലി പ്രശ്നമുള്ളൾക്കാരന്നക്കെ.
എന്റെസ സ സംസാരം കേട്ടിട്ട് എനിക്ക് ഭ്രാന്തുള്ള പോലെ തോന്നുന്നുണ്ടോ
പ്രാന്തല്ല പക്ഷെ എവിടെന്നരു തകരാറ് ഫീൽ ചെയ്യുന്ന പോലെയുണ്ട്
എല്ലാരും പറയാറുണ്ട് എന്നെ പരിചയല്ല എല്ലാരും ചെലപ്പോ ണ്ടാവും
അതെന്താ വിഷം സ്ട്രെസ്സ് എടുത്തിട്ടാണോ ഇത്ര ഹാപ്പി ആയി ചിരിച്ചു നിക്കുന്നത്.
ആ അങ്ങനെ സ്ട്രെസന്നുല്ല പക്ഷെ ഒരു സ്.. സങ്കടം ഇല്ലാന്ന് പറഞ്ഞാ അതും കള്ളായി പോകും ഞാനിപ്പോ ഫോൺ എടുത്തപാട് ഞാനെന്താ.. കുട്ടിയുടെ വിശേഷം പോലും ചോദിക്കാണ്ട് ഞാൻ എന്റെ പ്രാരബ്ധങ്ങളാ പറയാൻ തൊടങ്ങിയേക്കുന്ന.
അതെ അപ്പൊ പ്രാരാബ്ദങ്ങളാണ് ഏറ്റവും വല്ല്യയ പ്രശ്നല്ലേ.
പ്രാര അല്ല എനിക്കിപ്പോ ഞങ്ങളൾപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു കുട്ടിണ്ടായതൊക്കെ ഞങ്ങളുടെ രണ്ട് പേരുടിം. മ്യൂച്വൽ ആയിട്ടുള്ള തീരുമാനായിരുന്നു. ഇപ്പൊ ഒരു കുട്ടി വേണം അങ്ങനെയക്കെള്ളത്. ഞങ്ങളാണെങ്കി പ്രേമിച്ചിട്ടാ കല്യാണം കഴിച്ചത്. പക്ഷെ ഈ കല്യാണത്തി ഒത്തിരി മുന്നേ വേറെരാൾ കല്യാണം കഴിന്നപ്പം വേരെ തന്നെ ഒരാൾ നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യ നമ്മൾ ഒരു പ്രതീക്ഷിക്കില്ല നമ്മളെയും നമ്മളെ കെയർ ചെയ്യും നമ്മളെ സഹായിക്കും അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചിട്ടല്ലേ ഇപ്പ ഒരു ഇത്
ആ അതെതെ നമ്മൾ അല്ലെങ്കിലും നമ്മൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുമ്പോ അങ്ങനെ തന്നെയാണല്ലോ
അതെ അത ഇപ്പ ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് കുറച്ച് വർഷം മുന്നോണ് ഇൾ നമ്മുടെയക്ക അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെന്ന് പറയുമ്പോൾ അവർക്ക് കൊന്നും അങ്ങനത്തെ ഒരു സംവംവേ ഉണ്ടായിട്ടില്ല ഭർത്താവ് ഭർത്താവ് എന്നുള്ളൊരു സാധനത്തിൽ ഇരിക്കുകുള്ളൂ പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയല്ലല്ലോ ഭാര്യയും ഭർത്താവും തുല്യ
വാല്യൂ ആണ്
അതെ തുല്യ പങ്കാളിത്തമായിട്ട് അങ്ങനെ നമ്മൾ കൊണ്ടു പോകുന്നൊ രു ദാമ്പത്യ ജീവിതമാണല്ലോ പക്ഷേ എൻ്റെന്ന് പറഞ്ഞാൽ ഞാനും പണിക്പോവും അങ്ങേരും പണിക് പോവും പക്ഷെ വീട്ടിലെ പണിമൊത്തം ക്കെ അതും ഞാൻ എടുക്കണം അങ്ങേർ വീട്ടിൽ വനെ കഴിഞ്ഞാൽ അ വിടെ ആ സോഫയിൽ കാലും നീട്ടി കിടന്നുറങ്ങു അതിപ്പോ എന്ത് എന്ത് ഏർപ്പാടാണ്
അത് ശരിയ അങ്ങനെയൊക്കെ വന്നാല് നല്ല ബുദ്ധിമുട്ടണ് കാരണം നമ്മളെ മനസ് ഏറ്റവും കൂടുതല് ഇപ്പത്തെ കാലത്തുള്ള സ്ത്രീകൾക്ക് ഏറ്റവും വേണ്ടത് തന്നെ മനസ്സിലാക്ക കുനൊരു പാർട്ണർ ആണല്ലോ തന്നെ എത്രത്തോളം മനസ്സിലാകി തന്നെ എത്രത്തോളം നോക്കും അതാണ് വേണ്ടത് അല്ലെൽ ഗേൾസ്സല്ലാരും വിഴ അവരുടെ ആക്ഷൻസിലാണ് നമ്മളാണ് പിന്നെയും ഇമോഷണലി കണക്റ്റയിട്ട് പിഴ നമ്മള് ഗേൾസ് ബോയ്സ് ആണ് നഫിന്നെ ലുക്ക് നോക്കി വിയും അവര് ചിലപ്പോ നമ്മുടെ സൗന്ദര്യം കണ്ട് വീണതൊക്കെ ആയിരിക്കാം ചെലൊര് നമ്മടെ സ്വഭാവം കണ്ട് വീഴുന്നവരും ഉണ്ട്
ഉം
അങ്ങനെയിട്ട്
അതെ അങ്ങനെയുള്ളവരുണ്ട് എന്നാലും അധികവും പുരുഷന്മാർ അതന്നെ ഭംഗി നോക്കിയിട്ടാണ് ഇഷ്ടപ്പെടുന്നത്
ആ
ഉം കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതാണോ
അതെ ഒരു മിനിറ്റ് ട്ടോ ഹലോപ്പ വിളിക്കവേ ഓതെ അത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൊറെപേഷ്യൻസിൽ ഹോസ്പിറ്റൽ സമയത്തക്കെവിളിക്കും
ഓ അതാണല്ലേ അപ്പോൾ ഇതിൽ ഇങ്ങനെ സംസാരിക്കാനുള്ള സമയൊക്കെ കിട്ടാറുണ്ടോ
അതല്ല പേഷ്യൻസിന്റെ ആ കെയർടേക്കേഴ്സ് ഇങ്ങനെ വിളിക്കും ചിലവർക്ക് ഭയങ്കരമായി പ്രശ്ന ആയാല് എന്നാനാ വെച്ച ഡോക്ടർ ഞാൻപോയി നോക്കടി രതെ ഏതു സമയ
അതെ അതെ അതെ തീർച്ചയായും തീർച്ചയായും
അപ്പ ആ കുട്ടി എന്തോ ഭയങ്കര പ്രശ്നാ ക്ക്ണ്ട് തോന്ന്ണു കുട്ടിനെ മറ്റേ ഇതൊക്കെ കൊടുത്തിട്ട് എടുക്കേണ്ടിവെരും ചെയിൻല്ലാം ഇട്ടിട്ടൊക്കെ ആ പക്ഷെ ഇപ്പ എന്ത് പ്രശ്നമായിട്ട് ഹോസ്പിറ്റൽ വരണം എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ നോക്കുന്നു പക്ഷെ അപ്പളേ ഞാനിങ്ങനെ ഇരുന്നത് ഞാനിപ്പ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്
ആ ഹാ ഹാ ഓക്കെ ഓക്കെ അപ്പൊ കല്യാണൊക്കെ കഴിഞ്ഞതാണോ
ഇല്ല്യ ഒന്നും കഴിഞ്ഞിട്ടില്ല
കഴിഞ്ഞിട്ടില്ല വല്ലരും ഉറപ്പിച്ചിട്ടതെ അങ്ങനെ എന്തെങ്കിലും അണോ
ഒന്നില്ല എനിക്ക് കല്യാണനോട് താല്പ വരില്ല സിക് മാൽ
ആ എന്റെ പൊന്നു മോളെ അതാണ് ഏറ്റവും നല്ലത് എന്റെ ജീവിതാനുഭവം വെ ച്ച് ഞാൻ പറയാണ് റ്റവും നല്ലത് അതാണ്
യുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ കണ്ട് കഴിന്നിട്ട് ഒരു മെന്റാലി റിലീഫക്കെ കിട്ടാ എഴതിച്ചാണ് ഞാനിപ്പോ ഇങ്ങനെ വിളിച്ചത് താങ്കൾക്ക് അപ്പൊ ഇവിടന്നും കേൾക്കണ ഫുൾ
സാരില്ല ഞാനിപ്പം
അതാണ് പക്ഷെ കൊഴപ്പം ഇല്ല എന്റെ എന്റെ ഇപ്പൊ ഒരു കോമഡി കേട്ടിട്ടാണെങ്കിലും ഓ പോസ്റ്റനക്കൊന്ന് ചിരിക്കാ പറ്റെങ്കി അതെന്റൊരു സമാധാനമായിട്ടുള്ള കാര്യമാണല്ലോ അതാലോയ്ച്ചിറ്റ് ഞാനൊരുപാട് അഭിമാനിക്കുന്നു
ഓഓ ഗുഡ് ഗുഡ് ഗുഡ്
അങ്ങനായി
അപ്പ ഈ മാനസികയിട്ട് രോഗോള്ളെന്ന് പറിമ്പൊ എന്തൊക്കെ തരം ആൾക്കാരെ കണ്ടിട്ട്ണ്ട് എന്തക്കെ തരം രോഗങ്ങൾ ചികിത്സിച്ചിട്ടുണ്ട്
അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാന് എല്ലാ തരവും കണ്ടിട്ടുണ്ട് എല്ലാതും പഠിച്ച് പണിയെടുത്തിട്ട് ഞാൻ ഇരിക്കണത്
ഓഹ് എത്ര മാസാള്ളത് ഇന്റേൺഷിപ്പ്
ഉബ്ജെൻഷിപ്പ് ഇന്റൻഷിപ്പ് ഇ സിക്സ് മന്ത്സ് ഉള്ളോ ഇവിടെ പലതരം പേഷൈന്റ് ഷീസോഫ്രീനിയാന്ന് ഒക്കെ കേട്ടിട്ടുണ്ടോ
ആ കേട്ടിണ്ട് ചിത്തഭ്രമം അല്ലെ
ആ അതതെ അത് പിന്നെ എമ്മാറ് എന്മാറാണ് ഷിസ്രോഫീനിയാണ്. പനി നമ്മള് പറയില്ല പനിയൊരു
അതെ അതെ അതെ എനിക്കറിയാം എന്റെ ഒരു എന്റെ ഒരു ബന്ധുവുണ്ട് പുള്ളിക്ക് ഇതുപോലെ സ്കീസോഫ്രീനിയ ആണ്
ആണോ
ആഹ് അതെ അതെ
അത് ശരി ഔ ഒക്കെ വന്ന ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളിപ്പോ ഒരു മെന്റലി പ്രാന്താവണത് മാത്രമല്ലരു സൈക്കാട്രിക് കണ്ടീഷൻ നമുക്ക് വരണ ഒരു ഡിപ്രഷൻ പോലും ഒരു സൈക്കാട്രിക് കണ്ടീഷൻ ആണ്
അതെ അതെ വിഷാദ രോഗം
ആൻസൈറ്റി നമുക്ക് വരുന്ന ആൻസൈറ്റി സ്ട്രെസ് കാരണം വരുന്ന ബുദ്ധിമുട്ടുകൾ മാ തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും സൈക്കാട്രിക് ഇശ്യൂസ് ആണ്. അല്ലാതെ ചിലർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് പ്രാന്തായവര് മാത്രമാണ് സൈക്കാട്രി കാണാൻ പോവ എന്നുള്ളത്
അതെ ആ പ്രാന്തിലേക്കു നമ്മളെ എത്തിക്കാണ്ടിരിക്കാനുള്ളതും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അ വേലയാണ് അല്ലേ
അതെ അതെ അതെ ഒരാള് ഒരു സ്ട്രെസ്സ് വന്ന് പറയുമ്പോ ആ സ്ട്രെസ്സിൽ ഇപ്പൊ ചിലപ്പോ ഉള്ളിൽ ഇരുന്ന് കൂടിയിട്ടായിരിക്കും ക്കും അയാൾക്ക് ബുദ്ധിമുട്ട് കൂടിയിട്ട് പ്രശ്നാവണത് അയാൾക്ക് ആ ഒരു കോമയിലേക്ക് എത്തിക്കാതെ നോ നമ്മൾ നോക്കേണ്ടത് എത്തിയവരാണെങ്കിലും അതിൽന്ന് റിക്കവർ ആവാനും അങ്ങനെയായിറ്റ് നമുക്ക് ഒരുപാട് പേരുടെ ജീവിതം കാണാനൊക്കെ പറ്റും
ഉം ഇപ്പൊ നല്ലൊരു ജോലിയാണ് അല്ലേ
അതെ അതെ അതെ നല്ല ജോലിയാണ് നമുക്ക് കൊറേ പേരുടെ സങ്കടം മാറ്റാൻ നമുക്ക് പറ്റല്ലോ
നീ പ്രാന്ത് ഡോക്ടറ് പ്രാന്ത് ഡോക്ടറ്ന്ന് കേട്ടിട്ടേള്ളൂ ആദ്യായ്ട്ടാണ് ഒരാളായിട്ട് സംസാരിക്ക്ന്നെ പിന്നെ ആൾക്കാര്ക്കൊക്കെര് ആഹ് പ്രാ നിന്നെ രാ ന്ന് വെച്ചാ ആൾക്കാര്ക്കൊക്കെര് തെറ്റിദ്ധാരണണ്ട് പ്രാന്ത്ൻ്റെ ഡോക്ടറ്ന്നർഞ്ഞാല് ആ ഡോക്ടർക്കും ഭ്രാന്താന്ന് അങ്ങൻത്തെന്തേലും ഉണ്ടോ
അയ്യോ അയ്യയ്യോ മോളെ ഏത് ജീവിക്കുന്നത് എണ്പതുകൾന്ന് നീ ട്ടില്ലേ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടായതാ ചിലവർണ്ടാവും പരിശോധിച്ചു പരിശോധിച്ച് പ്രാന്താവും എനിക്ക് എന്തായ്ലും ഇതുവരെ പ്രാന്തായിട്ടില്ല മനസില
കയറാൻ തുടങ്ങുന്നതല്ലേ ഉള്ളൂ ചിലപ്പോ കുറച്ച് കഴിയുമ്പോ ആയിക്കോളും
എന്റെ കുട്ടി കുട്ടി എന്താണ് ഉദ്ദേശിക്കണ നീ ഈ സംസാരത്തിലൂടെ
കുട്ടിയൊന്നുംല്ല മോളെ ഇനിക്ക് കുറച്ച് പ്രായണ്ട് എന്നങ്ങനെ കുട്ടി കുട്ടി വിളിക്കല്ലേ
ന്ന ഓക്കെ ഇന്നാ ചേച്ചി ചേച്ചി എനിക്ക് പ്രായം കുറവാണ് നിങ്ങളുടെ ചിന്താഗതി ഒക്കെ തെറ്റാണ് മനസ്സിലായില്ലേ അങ്ങനൊന്നും ഒരിക്കലും ഇല്ല മാനസിക സമ്മർദ്ദം മൂലം ആര് ഫുള്ള് പ്രന്തായ് ചെൽപ്പോ പഠിച്ച്ച് പഠിച്ച് പ്രാന്താവ്ണാേല് വരെ ഇണ്ട് ഈ ലോകത്ത് അതുപോലെ ഇപ്പോ സൈക്കാട്ട്രി കണ്ടീഷൻ കണ്ട് കണ്ട് കണ്ട് പ്രാന്താവ്ണത്‌വരെ ഇണ്ടാവായ്രിക്കാം പക്ഷെ അതൊക്കെ വെറും ഒരു മി താണ് അതൊന്നും സത്യങ്ങളല്ല ഓരോര്ത്തറ് പറഞ്ഞാേരോന്ന്ണ്ടാക്ക്ണൂ അ അതങ്ങനെ ഒരു മാതിരി എല്ലാവരും അത്‌നേ ഏറ്റ് പിടിക്ക്ണു അത്രോള്ളു അല്ലാതെ അങ്ങനെ ഒരു പ്രാന്തൊന്നും ഇല്ല
ഉം
എൻ എന്നെച്ച്പ്പ ഇത്ര നേരം സംസാരിച്ചപ്പോ താങ്കൾക്ക് എനിക്ക് എന്തേലും പ്രശ്നള്ളമാത് രി തോന്നിയോ
അത്പ്പം മ്മക്ക് ഇങ്ങനെ പ്പാെര് പത്ത് മിൻറ്റ് സംസാരിച്ചിച്ച്ട്ട് നമുക്ക് പറയാൻ പ
എല്ലാ നമുക്ക് എന്തെങ്കിലൊരു പ്ര നിങ്ങൾക്ക് സ്ട്രെസ് ഭയരായ്ട്ട്ണ്ട് അത്കൊണ്ടാണ് നിങ്ങള് ഫോണെട്ത്തേക്ക് അയ്യൊന്നും പറയണ്ട സാറേ എനിക്ക് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പർഞ്ഞത് അപ്പൊ എന്താണ് ഇപ്പ എന്നോട് സംസാരിക്കുമ്പോൾ അങ്ങനെ എന്തങ്കിലും അബ്നോർമാലിറ്റീസ് ഫീൽ ചെയ്താേന്നാണ് ചോയ്ച്ചേ ഞാനൊര് ഡോ നമ്മളവ തലയ ശ്രധിക്കും
പിന്നെ ഞാനൊരിപ്പോ ഒരു ഫസ് എനിക്ക് ജോലി ഉണ്ടെങ്കി കൂടെ അതിപ്പോ അത്ര വലിയ നല്ല അങ്ങനത്തെതോ പഠിപ്പ ഠിപ്പും വിവരുംള്ളതോ അങ്ങനെയൊന്നും അല്ല പ്പൻക്കിപ്പം മൻസ്സിലാക്കാനുള്ളൊരു വിവരോ ബുദ്ധിയോ
ചേച്ചി ചേച്ചീ ഹോസ്പിറ്റലിൽന്ന് വിളിക്ക്ണ്ട്ട്ടോ ഭയങ്കര ചെ
ആഹ് ഓക്കെ ഓക്കെ ശെരി ശെരി ഓക്കെ